ഹലോ അ കേൾക്കാം കേൾക്കാം ശോ
വിളിച്ചു കൂവണ്ടന്നാണോ
വേണ്ട
വേണ്ട കേൾക്കാം മം അതെ അതെ
വേരെന്താ പാട്ടൊക്കെ കേട്ട് കെടക്കുവാ തോന്നുവല്ലോ ആഹ് വേറെ പണിയൊന്നും ഇല്ലല്ലോ.
മം വല്ല പണിക്കും പൊക്കൂടെ
കിടക്കല്ലാ, ഇവിടെ, മുറ്റത്ത് ഇങ്ങനെ ഇരിക്കുനു നാനിപ്പ റോബ് കറിക്ക റോബിറി യാല്ലേ ഹലോ
അത് എന്താ?
അതെന്താ. റൂമി കയറിയ പാട്ട് മാത്രമേ കേക്കൂ.
ഓഹ് റൂമി പാട്ടിട്ടേകുവ
യെസ് റൂമിൽ പാട്ടിട്ടെക്കു ഏ
കൊറച്ച് നേരത്തേക്ക് ഓഫ് ചെയ്ത് വെക്കാം പാട്ട്
നല്ലണം കേയ്ക്ക്‌ ബിന്ദു
നല്ല പോലെ കേക്കുന്നുണ്ട് സാമിയല്ലേ?
വെയിറ്റാക്ക്‌. ഞാനീനൻ മതിയ
ഉം ഇപ്പോ
ഒരു സുഖം എടക്ക്‌ ഇങ്ങനെ ഒരു പ്രാന്ത് പാട്ടൊക്കെ കേക്കാണ്. കുല്ക്കി മറിക്ക്‌ ഇങ്ങനെ തന്നെ
ഉം. എന്താ പരിപാടി?
ഇക്ക്യ പരിപാടി പരിപാടി ഇതാ അങ്ങനെരിക്കുന്നു.
ഇങ്ങനെക്കെ ഇര്ന്നാതിയോ?
പിന്നെല്ലാതെ പിന്നെ എന്ത് വേണം?
പിന്നെ എന്ത് വേണം വല്ല പാണിം ചെയ്തു കൂട്ടടി
പണിയെ
പണിയൊക്കെ ചെയ്യുന്നുണ്ട്. എവിടേം പോവലൊന്നുല്ല യാത്ര ചെയ്യനൊന്നും ഇഷ്ടല്ല?
പോകാനുള്ള
ഇഷ്ടുണ്ട് ഉംപക്ഷെ പോകാനുള്ള അവസരങ്ങൾ കൊറവാണ്, അയ്
കുൻ
അതെന്താണീം ഹ്പിന്നെ കുടുംബം അങ്ങനെ ഓക്കെ നോക്ക് ഓ കുടുംബള്ളോര് യാത്ര പോവുന്നില്ലല്ലോ എവിടില്ലേ?
അങ്ങനെയല്ലല്ലോ എല്ലാരും ഒന്നും പോവുന്നില്ലായിരിക്കും ഞാൻ പോണില്ല.
പൈസല്ലാത്തോണ്ടല്ല പോകാൻ സാഹചര്യം ഇല്ലായിട്ട് ഒപ്പിക്കങ്ങനെ സാഹചര്യം
ഒത്തു വന്നാ
ഇങ്ങട്ട് വന്ന പൈസണ്ടാവൂല ഉം അതെ കെട്ടിയോനൊക്കെ വന്നിട്ടൊ ഒര് ട്രിപ്പൊക്കെ അടിക്ക്.
പിന്നെ ഇയാളെ എവിടെക്കെ പോയിട്ടുണ്ട് ഉം നടന്നത് തന്നെ ഹ്. ഹ് ഹ്
ഞാൻ അങ്ങ് ലോങ്ങ് തിരുപ്പതി വരെ പോയിറ്റ്ണ്ട്. ആന്ധ്രാപ്രദേശ് പിന്ന ഈ സൈഡിലേക്ക്ന്ന് പറയുമ്പോ തിരുവൻന്തപുരം വരെ പോയിറ്റുള്ളു. അപ്പറം പോയി
ഞാൻ ആഗ്ര വരെയൊക്കെ പോയിട്ടുണ്ട്.
ഞാൻ ആഗ്ര വരെയൊക്കെ പോയിട്ടുണ്ട്.
കേൾക്ക്‌ന്നില്ലേ പറയുന്നെ ഞാൻ പറയുന്നന്നെ എനിക്ക്‌
ആഗ്രെയോ ആഹ് കേക്ക കേക്ക്‌
താജ്മഹാൽ
ഉംഊമ് ഇങ്ങട്ട്അവിടെ.
താജ്മഹൽ കാണാനൊക്കെ പോയിട്ടുണ്ട്ടന്നല്ല കൊറെ. കൊറെ വർഷങ്ങൾക്ക് മുമ്പ്.
എത്ര സം നിന്ന് അവിടെ എത്ര സം ആയി.
അവിടെ ഞങ്ങൾ അജ്മീർ പോയതായിരുന്നു അജ്മീർ പോയപ്പം അങ്ങനെ അവിടെയും കൂടെ കയറിയിട്ട് വന്നത്. ഫുള്ള് ഒരുഏഴു ദിവസത്തെ ട്രിപ്പായിരുന്നു രണ്ടു ദിവസം. ട്രെയിൻലായിരുന്നു. ബാക്കി ഏഴ്ല്ല എട്ട് ദിവസം ആണ്ട തോന്നുന്നു നാലു ദിവസം ട്രെയിനിലും. നാാലു ദിവസം ഓരോ സ്ഥലങ്ങളിലും ആയിരുന്നു
ഉം
ആഹ് മഴ തുടങ്ങി മഴ തുടങ്ങി
ഇവിടെ മഴല്ല ഇന്ന് രാവിലെ മഴയില്ല.
ഉം ഉം
മഴയില്ല മഴയില്ല പക്ഷെ എന്താ പറയാ ഒരു വൃത്തികെട്ട കാലാവസ്ഥ.
ആഹ് മഴയില്ല വെയിലും ഇല്ലാത്തണക്കത്തൊ ഒരു ഇത് അല്ലെ അശടാ.
നും മഴ പെയ്യാ ന്നു ല്ലെങ്കി അപ്പം പിന്നെ വേഗം. പറയുന്ന പോലെ മഴ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യത ഉണ്ട്.
ആഹ്
ഞാൻ പിന്നെ റേഡിയോ മാൻഗോ തുറന്നു വെച്ചിരിക്കുന്നു ൻക്ക് ഭയങ്കര ഇഷ്ട
നല്ല നല്ല പാട്ടത്തിന് പെയും.
ഓ
കിച്ചണിലാണന്ന് തോന്നുന്നു.
അതെ അതെ
എല്ലാം കൂടി എങ്ങനെ സധിക്കുന്നു താങ്കൾ ക്ക്
അ സാധിക്കും പ്രശ്നല്ല. ചെറിയ ചെറിയ പണികളല്ലെ ഒള്ളു ചെറിയ ചെറിയ പണിയുള്ളു അതിന്റെ എടകൂടെ അതൊക്കെ അങ്ങ് നടക്കും.
എനിക്ക് കാമുകിള്ള പ്പംഇവിടെ അടുക്കളയിലാണെങ്കിലും സംസാരിച്ചു കൊണ്ടേയിരിക്കും
ആണല്ലേ.
ഉം ചെവിൽ മറ്റേ സാധനം കുത്തും ചെയ്യും പണിയെടുക്കുകയും ചെയ്യും.
ഓ. വീട്ടിലൊക്കെ
രണ്ടാള വീട്ടിൽ അറിയാ.
ഓ
അ ഓണ്ടല്ലേ അല്ലെങ്കില് ഇങ്ങനെ സംസാരിക്കാൻ പറ്റോ. അടുക്കളെ ജോലി
ഞാൻ ചോദിച്ചു സംസാരിക്കാൻ പറ്റൂലല്ലോ. പറ്റൂലല്ലോ അതുകൊണ്ടല്ലെ ചോദിച്ചത്
തേപ്പ് കിട്ടി മോളെ തേപ്പ് കിട്ടി.
എല്ലാം നമ്മൾ ശീലിക്കണമല്ലോ
സ്വാഭാവികം അവളെ കല്യാണം കഴിഞ്ഞിട്ട്ന്നതുവരെ കഴിഞ്ഞിട്ടില്ല.
കഴിഞ്ഞോ.
ഇല്ല.
ആ പ്പെ എപ്പോ വേണമെങ്കിലും വരാൻ ചാൻസ് ഉണ്ട്.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
പോയാല് പിന്നെ അങ്ങ് പോയിക്കോണം പിന്നെ
പ്പ വരാൻ നിക്കര്ത്‌ന്നൊക്കെയെല്ലേ
ഏഹ്
പിന്നെ വരാൻ നിക്കര്ത്‌ന്ന് അല്ലേ
പിന്നെ വന്നാലും പ്രവേശനം ഇല്ല അത്രേള്ളൂ എന്റെ കാര്യം അത്രേള്ളൂ ഇനി അത് എത്രെ വല്യെ ആളാണെങ്കിലും തല്ല്ണ്ടാക്കി പോകുന്നതൊക്കെ ഓക്കെ അത് സ്വാഭാവികം അത് ഞാൻ നല്ലണം തല്ല്ണ്ടാക്കും ഫ്രണ്ട്സിന്റെയൊക്കെ നല്ല വൽതാ പ്പ അങ്ങട്ടും ഇങ്ങട്ടും ചെൽപ്പം ബ്ലോക്കാക്കി പോവുകയോ അത് അത് അതൊക്കെ സ്വഭാവികാണ് ചെ
അത് ഈ സംസാരം കേക്കുമ്പഴെ അറിയാം
ഏഹ്
അത് ഈ സംസാരം കേക്കുമ്പറിയാം നല്ല രീതിക്ക് വഴക്കുണ്ടാക്കും
അതെ അതെന്താ അങ്ങനെ അതയ്ന്റെ റേക്ക്ണ്ടാക്കി പോയോക്ക്
ഞാൻ നിന്റെ അട്ത്ത് വഴക്ക് ഉണ്ടാക്കിയിട്ടുണ്ടോ
ആഹ് ആഹ് ഇണ്ടാക്കീട്ടില്ല പക്ഷെ ഇണ്ടാക്കേണ്ട രീതിയിലൊക്കെ എത്തിയിട്ടുണ്ടല്ലോ
ഓഹ് അങ്ങെനെ വാ ആഹ്
ഉം നമുക്കറിയാലോ ഒരാളു ആയിട്ട് സംസാരിക്കുമ്പം നമുക്ക് അറിയാൻ പറ്റുവല്ലോ
അപ്പം അങ്ങനെയാണ് അല്ലേ
അങ്ങനെയൊക്കെണ്ടോ
നല്ല കമ്പനി ആയി കഴിഞ്ഞാ പിന്നെ തല്ല്കൂടുന്നതൊര് സുഖല്ലേ
അതെ അതെ എപ്പഴും നമുക്ക് സ്നേഹത്തോടെ തന്നെ ഇരിക്ക്യാൻ പറ്റൂലല്ലോ തല്ലും വഴക്കും അടിയും പ്രശ്‌നൊക്കെ വേണം
പഞ്ചാര അടിച്ച്ങ്ങെനെ നടക്കുമ്പം എന്ത്‌ ഒരു സുഖല്ലേ എടക്ക് നല്ല ഫൈറ്റിംഗാെക്കെ വേണം
ആഹ്
ന്നിട്ട് പിന്നെ വീണ്ടും പോയിട്ട് സംസാരിക്ക്യും ചോറൊക്കായ് കൂ
ഉം അമ്മയ്ക്ക് എങ്ങെനുണ്ട് പ്പൊ
അമ്മയ്ക്ക് മാറി മാറി മാറി മാറി
പോയോ
പോയോ പോയിട്ടില്ല ഈ മൺഡേ വീട്ടി പോവും ഇല്ല പെങ്ങളില്ല ള്ണ്ട് ഇവിടെ ഓള് നാളെല്ല മറ്റന്നാള് പോകും ഞാൻ കൊണ്ടുവിടണം അവടെ വീട്ടി
ആഹ് ആഹ്
ഞാൻ കൊണ്ട്ബിടെണം ഞാൻ കൊണ്ടുബിടെണം അല്ലെങ്കില് ഓൾ വൻ ഓട്ടോയിൽ വിടാണെങ്കില് ആഹ് പൈ ഏഹ് നാന്നൂറ് രൂപ കൊട്ക്കണം ഞമ്മള് അതിലും നല്ലത് നൂറ് രൂപേന്റെ പെട്രോളടിച്ചാല് എനിക്ക് കൊണ്ട് പോ
ആഹ് അതുമതി അതാണ് നല്ലത് മാമന്റെ കുട്ട്യേക്കെ ഇപ്പൊ കണ്ടിട്ട് വരാല്ലോ
ആഹ് അതെ ആഹ് അങ്ങനെയൊക്കെയാണ് വേറെ എന്താണ് കഥകൾ
ചോറിന് നെത്തോലി മീങ്കറിയൊണ്ട് പിന്നെ പയറ് തോരനുണ്ട്.
തോരൻന്ന് പറയുന്നത് ഉപ്പേരിയ്ക്ക്ണോ?
ഉം ആയിരിക്കും ആഹ് ആയിരിക്കും ഉപ്പേരിയന്നെ ഉപ്പേരിയങ്ങ ആരൊക്കെ ആഹ അല്ലല്ലല്ലല്ല
പ്പതെന്നെ തോരൻ വെളിച്ചെണ്ണേലിട്ടിട്ടിങ്ങനെ മൊളകും പച്ചമൊളകൊക്കെട്ടിട്ടിങ്ങനെ വറവ് ഇട്ട്ട്ട് ഇട്ക്ക്ണ സംഭവല്ലേ
ആഹ് അതന്നെ.
അതിന് കോരക്കാണോ
ഉം മീൻ വറ്ത്തത്
ഏഹ്
മെയിന് മീൻ വർക്കാനിട്ടേന്റെ കൊരയാണത് ആഹ്
മീൻ വറക്കാൻ ഇട്ട കൊരക്കും
ആഏ അത് മൊളകും ഇതും ഒക്കെ അടുക്കള കേറി നോക്കണം കെട്ടോ. അപ്പൊ അറിയാൻ പറ്റും.
ഓ നമ്മളും കേറാറോക്കണ്ട് അടുക്കളേൽ നമുക്കറിയാം.
മീൻ വറ്ത്ത്ട്ട്ണ്ടോ? ചിക്കൻ വർത്തിട്ടുണ്ടോ ഒണ്ടായിരിക്കല്ലോ? ഓഹ് ആ ഓഹോ ചോറെട്ക്കാനായിരിക്കുല്ലെ അടുക്കളെകേറുന്നേ
അയ്യോ അങ്ങനെന്നല്ല മൈന്റ് എങ്ങനെ ഇരിക്കുന്നു അതുപോലെഇരിക്കും
എപ്പഴും ഒരേ മൈന്റ് ആണ്ന്നണ്ടെങ്കി പിന്നെ ഒന്നും ചെയ്യൂലല്ലോ
ചിലപ്പം നല്ലോണം സഹായിക്കും. ഫുള്ള് സഹായം
കൈച്ച്
ഏഹ്
കാണ്ച്ച്
സആയിക്കാണോ മം അതെ കഴിച്ച് സഹായിക്കാ കഴിക്കാനും മാണ്ടേ എന്ത് കഴിച്ചിട്ടെന്താ ഒരു കാര്യോല്ല
അതെന്താ
അങ്ങനെയാണ് ശരീരം
ഓ നമ്മളൊക്കെ ഒന്ന് മണത്താ മതി അതിന് മുന്നേ കേറിവണ്ണം വെയ്ക്കും.
ഞാൻ എത്ര കഴിച്ചിട്ടും കാര്യല്ല എത്ര കഴിച്ചിട്ടും കാര്യല്ല.
മം
മം കാണുമ്പോ വിചാരിക്കും ഇവൻ ഫുഡൊന്നും കഴിക്കില്ലേ അങ്ങനത്തെരു
അങ്ങനാണല്ലേ ഷ് അതൊരു ഭാഗ്
അങ്ങനെയാണ്
അതൊരു ഭാഗ്യവാ. അങ്ങനെക്കെ ഇരിക്കുന്നൊരു ഭാഗ്യവാ എന്ന് വെച്ചാ എന്ത്‌ വേണങ്കിലും നമ്മൾ കഴിക്കാം ശരീരത്ത് പിടിക്കൂല ഓഹ് ഇതൊക്കെ ഞാൻ പർഞ്ഞില്ലേ ഞാന ഒക്കെന്ന് വെച്ചാല് ഒന്ന് കഴി കഴിക്കാൻ വെള്ളം കുടിച്ചാപോലും വണ്ണം വെക്കും അതുപോലുള്ള ശരീര പ്രകൃതാണ്.
വെള്ളംകുടി
വെള്ളം കുടിക്കൂല
ന്നും കയ്ക്കണ്ട വെള്ളംങ്ങനെ കുടിച്ച് കുടിച്ച് കുടിച്ച്
അഹ് അതെയതെ ഓക്കെ ശരി
ഓ ശരിയെന്നാ ഓക്കെ